ഏഹ്
ഹലോ
ആഹ്
എന്തൊക്കെ വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ്
എവടെ ഫുട്ബോൾ ഇപ്പോ കളിയൊക്കെല്ലല്ലേ കളിയണ്ട് കുത്തിരിക്കിണ്ടാവൂലേ
ആഹ് വേൾഡ് കപ്പ് ഉറക്കൊന്നും വേറെ കിട്ട്ണെന്നെല്ലാ വേൾഡ് കപ്പ് നടക്കാണല്ലോ നാല് വർഷം വർഷം കൂടുമ്പഴ് നടക്ക്ണത് റ്ഞ്ഞാല് നമ്മക്ക് വാശിയേറിയതായിരിക്കും അപ്പൊ പിന്നെ അത്രക്കും എല്ലാരും അധികെല്ലാരും ഉറ്കൊയ്ച്ച് കാണും പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ സീസണ് ഫൈവിലാണല്ലോ ഈ വേൾഡ് കപ്പ് നട്ക്ക്ണത് അപ്പൊ അയ്ല് പൈസ കേയ്റ്റിട്ട് കാണ് ണോരു പ്രശ്നം വര്ന്ണ്ട് അപ്പൊ അധികംല്ലാർക്കു കാണാൻ കഴിയാത്തെ എന്റെ ഉപ്പാക്കൊക്കെ ഇപ്പ ഞാനും ഗൂഗിളിലാണ് കാണിച്ചു കൊടുക്കല് കളി ഏഹ് ഞാൻ കണ്ടില്ലേലും എന്റെ ഉപ്പ കാണൂ എൻ്റൊ ഇപ്പൊ ഒരു ഫുട്ബോളാ ആരാധകരാണ് ഫുട്ബോൾ പ്രേമിയാണ് അപ്പൊ ആഹ് കൊറെ കാണുന്നല്ലാതെ ഞാൻ അധികോം അങ്ങോട്ട് കാണൂലാ എന്നിട്ട് ഞങ്ങള് ഗൂഗിളിലൊരു- ലിങ്ക് ഇട്ടൊടുത്തിട്ടാണ് കാണല് നി നിങ്ങളുടെ ടീമേതാണ്
എന്റെ ടീമ് ബ്രസീലാണ് നിങ്ങള് പറഞ്ഞ പോലതന്നെ ഈ സി ഫൈവിലൊക്കെ ആയാല് നമ്മുക്ക് കാണാൻ കഴില്ലാ ഈ ഓസ്റ്റാറിലൊക്കെ വെച്ചാ പിന്നെ ഇപ്പൊ ഹോസ്റ്റാറിലും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പെയ്മെന്റ് കൊടുക്കേണ്ടത് കളിയായപ്പോ ചെന്നിട്ട് വെച്ചാ പിന്നെ വല്യ പ്രശ്‌നല്ല ഒന്നോ രണ്ടോ രൂപ കൊടുത്താല് നമ്മക്ക് കളി കാണാ എന്റെ ടീം ബ്രസീലാണ്
ആഹ് ബ്രസീല് പറഞ്ഞതു പോലെതന്നെ ബ്രസീലത്തെ ഇപ്പ സുൽത്താനായിട്ടുള്ളത് ബ്രസീല് നെയ്മറാണല്ലോ അവന് കളിക്കാന്ന് പറഞ്ഞാ അവനാണല്ലോ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ചാമ്പ്യൻ ആവാൻ കരുതിയവരും പലരും പ പക്ഷെ ഇപ്പ ത്തെ സ്ട്രോങ്ങസ്റ്റ് ടീമറഞ്ഞാൽ ഫ്രാൻസാണ് ഫ്രാൻസ് ഇപ്പോ ഈ കഴിഞ്ഞ കളി സേനകൾൻ്റൊപ്പാരുന്നു അവരിൽ സേ എംമ്പാപ്പ ഒണ്ടായിരുന്നു എംബാപ്പ ഏഹ് സമൻ എംബാപ്പയെ രണ്ട് ഗോളടി- ച്ചാണ് ലീട് നിന്നത് പക്ഷേ ഏഹ് അവന് റെ ക്കോട് എടുക്കുമെന്നാണ് കരുതീയത് അതൊക്കെ മാറ്റി തിരിച്ച് മെസി ഏഹ് ഇവ ഇതിന് മുന്നെടുക്കുകയാരുന്നു അതുപോലെ തന്നെ വേൾഡ് കപ്പ് നടക്കു ആണ് അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ജിയോ സ്റ്റാറിൽ വരിയാണെങ്കിൽ നടന്നിരുന്നു പക്ഷെ ജിയോ ഹോട്ട് സ്റ്റാറെറ്റെടുത്തില്ല അതാരുന്നു കാരണം ഏഹ് എന്താന്നറില്ല അവർക്ക് അന്ന് ഈ ഐ പി എല്ലും ക്രിക്കറ്റു ഒക്കെ നടക്കുന്ന കാല- സമയാണല്ലോ അപ്പൊ ഈ വേൾഡ് കപ്പ് വല്ല- അഹ് വേൾഡ് കപ്പ് അവരേറ്റെടുത്തില്ല അതാരുന്നു കാരണം അവരാണെങ്കി നമ്മക്ക് ഒര് അഞ്ചുറുപ്പിയ കൊടുത്താ അവര് കളി കാണി- ച്ച്തരും അങ്ങനത്തെ ഒരു സിസ്റ്റാണ് ഈ ജിയോ ഹോട്ട് സ്റ്റാറിൽ വെരുന്നത് പക്ഷെ ഇബര് സി ഫൈവണ് ഏറ്റെടുത്തത് അത് കാരണം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എണ്ണൂറ് രൂപ കൊടുത്താലൊള്ളൂ വേൾഡ് കപ്പ് എല്ലാ കളി നമ്മക്ക് കാണാൻ കഴിയാ പിന്നെ കഴിഞ്ഞൊല്ലം പറഞ്ഞു തന്നെ താങ്കൾടെ ബ്രസീല് പൊറത്തായല്ലോ കയ്ഞ്ഞൊല്ലം ഞങ്ങ ഞങ്ങളുടെ ഫ്രാൻസ് പർഞ്ഞാല് മൂന്ന് ഗോളിന് ഞങ്ങൾ സമനില പിട്ച്ചു എങ്കിലും എ നിങ്ങളാണ് എ പക്ഷേ അർജന്റീനേണ് ജയ്ച്ചത് ഞങ്ങൾ സമനില പിട്ച്ചു പെനാ ട്ടി ഞങ്ങൾ തോൽവി സമ്മതിച് കൊട്ത്തു പെനാൽറ്റീലങ്ങള് തോൽക്കുകയാണല്ലോ ചെയ്തത് അ അത്രയ്ക്കൊരു പ്ര ഇണ്ടാര്ന്നു ഈ വേൾഡ് കപ്പ് പിന്നെ ഈ വേൾഡ് കപ്പ് സീസണർഞ്ഞാല് നമ്മുടെ ഈ ഫ്ലക്സ് വന്നിട്ടും അങ്ങനൊക്കായിട്ടും ഏം ഏ പ്പ ഇതൊക്കാണല്ലോ പൈസ ഏഹ് ഇങ്ങനെ എല്ലാരുങ്ങനെട്ണണ്ട് പിന്നെങ്ങനെ ഞങ്ങള ഒര് ഗ്രൂപ്പടക്കണ്ട് അങ്ങനെ ഫ്രാൻസിൻ്റൊര് ഫ്ലെക്സ് വെക്കണംന്നർഞ്ഞിട്ട് ഇന്നിട്ടങ്ങള് ഫ്ലക്സ് വെച്ചു പക്ഷെ ഞങ്ങൾത് അർജന്റീനിം പോർച്ചുഗൽന്റിം ഓലൊക്കത്രങ്ങട്ട് വൽതായില്ലെങ്കിലും ഞങ്ങൾതൊര് അഞ്ചാറൾക്കാരല്ലെ ഞങ്ങള് അതോട്ട് ഞങ്ങൾത് വല്ല്യ വൽതായില്ലെങ്കിലും അത്യാവശ്യത്തിന് ഞങ്ങളൊര് സ്റ്റാൻഡേർഡ്ന് ഞങ്ങള് വെച്ചു അതാണ്. ഇങ്ങളവ്ടെ ഫ്ലക്സൊക്കെണ്ടോ?
ഓഹ് പിന്നെ ഇഷ്ടം പോലെണ്ട് ഞങ്ങളവ്ടെന്ന് പർഞ്ഞ മാരി എന്താ ഞാനിന്നാണൊന്ന് പൊർത്ത് ക്കെർങ്ങി വേൾഡ് കപ്പ് തൊട്ങ്ങീട്ട് ഇന്നാണ് ഞാനൊന്ന് ഏഹ് ഇമ്മാൻ്റുടീക്ക് വന്നാണ്ന്ന് അപ്പളാണ് മൻസ്സിലായത് ഇത്രിം ഫാൻസ്ണ്ടായ്നു ഞങ്ങളവിടെ മൂന്നിനു ഒരേ ഫാൻസാട്ടോ എന്താന്ന് വെച്ചാല് ഞാൻ പോന്നപ്പണ്ട് ഞാൻ കണ്ടു എന്താ മെസ്സിടെ കട്ടൗട്ട് കൊർച്ച് വൽതാണ് എന്താണ്ച്ചാ അവ്ടെ കൊർച്ച് ഏ മെസ്സി ഫാന് കൂട്തലാ തൊന്ന്ണു എന്താന്നറീല്ല അത് കൂട്തലാണ് പിന്നെ നെയ്മറു റൊണാൾഡോന്റിം എ ഒരേ വൽപ്പല്ല കട്ടൗട്ടാ വച്ചിര്ന്ന് അപ്പൊ കട്ടൗട്ടൊക്കവ്ടെ ഇഷ്ടം പോലെണ്ട് നിങ്ങള് പർഞ്ഞ മാരി ത്തന്നെ ഏ മെസ്സി എ പ്പടിക്കുന്ന് ഞാൻ കര്തീല കയ്ഞ്ഞ വേൾഡ് കപ്പിന് പിന്നെ ഇക്കുറീനാരാവോ എന്താ എല്ലാരും ഏ എല്ലാ താരങ്ങളുംങ്ങനെ അടികൂടാണ്പ്പൊ എന്തന്റെ വീട്ടിലന്നെ ഇന്റെമ്മ മെസ്സി ഞാ നെയമറ് താത്ത റൊണാൾഡോ അങ്ങനെ ഓരോ തർക്കണ്ടാവല്ണ്ട് ഞങ്ങള് കപ്പ്ട്ക്കും ഞങ്ങള് കപ്പെടുക്കുന്ന് എന്നിട്ട് എ എന്റെ നെയ്മർനെ എപ്പളും കുറ്റം പറയ്ക്കാരം എന്റെനിയനൊക്കെ ഒ ടിയനാണെന്ന് പർഞ്ഞിട്ട് പക്ഷെ ചെലപ്പോ ഞങ്ങളണ്ട് കപ്പ്ട്ത്താലോന്നറീല്ലല്ലോ പിന്നെ ഈ ലയണൽ മെസ്സി ഏ കയ്ഞ്ഞ വേൾഡ് കപ്പിലെടുത്തു ഇക്കുറിന്നാരാണാന്നാവോ ഇനി ചെൽപ്പോ ഏം നെയ്മറ്ട്ക്കും അല്ലെ റൊണാൾഡോട്ക്കു ആരാന്ന് പറയാൻ പറ്റില്ല ചെൽപ്പൊ ലയൺ മെസ്സിയെന്നെട് ക്കും ആരാണെന്ന് നമ്മക്ക് പറയാൻ പറ്റില്ല
ആഹ് അത് താങ്കള് പർഞ്ഞത് ശരിയാണ് പിന്നത്പോൽ തന്നെ ഈ വാശിയേറിയ വേൾഡ് കപ്പ്ന്ന് പറയണന്നെ ഒര് വാശിയാണ് ഈ പക്ഷേ ഈ വേൾഡ് കപ്പ് നട്ക്കുന്നതവ്ടേണെങ്കിൽ ഇവിടെ നമ്മള് കാണും അതാണ് ഒറക്കെ വെച്ച കാണുന്ന പല ഏ ഫുട്ബാൾ ഫാൻസും നമ്മുടെ ഈ കേരളത്തിലടക്കണ്ട്ന്നാണ് പിന്നെ നമ്മളിവിടെ നടക്കന്ന ഓരോ ഫ്ലക്സും കട്ടൗട്ടും ഒക്കെ അവിടെ ഇണ്ടാവ്ണ മെസ്സി റൊണാൾഡോ പോലൊക്കെ ലൊക്കെ കാണുന്ന്ണ്ട് ട്ടോലെ ഒഫീഷ്യൽ ഏ പേജിലോ ഓലത് ഇൻസ്റ്റാഗ്രാം പേജിലോ ഓലത് ഇട്ണണ്ട് അങ്ങനെ കൊറേ പ്രശ്നം എ ഇത് വര്ന്ണ്ട് എന്നിട്ട് മെസ്സി ലൈക്കട്ച്ചിട്ടും അങ്ങനെ കൊറേത് വരുന്ന്ണ്ട് പല ഇത് വര്ന്ന്ണ്ട് പിന്നങ്ങനെ വേൾഡ് കപ്പ് എന്തായാലും ആരെട്ക്കുന്ന്ള്ള ആകാംക്ഷയിലാണ് ഫൈനലാവട്ടെ ഇപ്പർയാ ഏതൊക്കെ ടീമാണ് ഫൈനല്ന്ന് അറിയായിട്ടും പ്ര പ്ര പ്രശ്നാണ് പിന്നെങ്ങൾക്ക് ഇങ്ങള് ബ്രസീലാണല്ലോ ബ്രസീല്ന്ന് പർഞ്ഞാൽ അതിനത്യാവശ്യം ഏ വേൾഡ് കപ്പ്ണ്ട് ഏറ്റവും ചരിത്രത്തിലേറ്റവും കൂട്തല് വേൾഡ് കപ്പ് ള്ളതും നിങ്ങളെ ബ്രസീലിനാണ് ഏ അവർക്ക് ഏ അഞ്ച് വേൾഡ് കപ്പ്ണ്ട് നിങ്ങള് നിങ്ങൾടെ ബ്രസ്സിലിന് അഞ്ച് വേൾഡ് കപ്പ്
ആഹ.
അത് ങ്ങള് പറഞ്ഞത് ശെരിആണ്. നാളെ ബ്രസീല് ബ്രസീൽന്റെ ചരിത്രത്തില് ഏറ്റവും കൂട്തല് അന്താരാഷ്ട്ര ഗോളുകള് നേടിയ താരത്തില് ഒരാളാണ് ഞമ്മളെ നെയ്മറ്ട്ടോ. നെയ്മറന്നല്ല എനിക്ക് എല്ലാരി ഇഷ്ട്ടാണ് അങ്ങനെ ഒരു വേർതിരില്ല പഷെ നമുക്ക് കൂ തല് ഇഷ്ടല്ലോലെ ഓരോ ടീമു ഉള്ള ല്ലോ. എന്താന്ന് വെച്ചാല് ഓരോരുത്തർക്കും ഓരോ ടീമാണ്. അപ്പൊ ഞാൻ ഇതേമായ്രി നെയ്മറാണ് എനിക്കിഷ്ട്ടം അപ്പൊ ഞാന് നെയമറിനെയാണ് ചൂസ് ചെയ്തത് അങ്ങനെ ഓരോരുത്തർക്ക്പ്പോ മെസ്സി റൊണാൾഡോ പിന്നെ എമ്പാപ്പെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ്.
ആഹ് അഹ് താങ്കൾ പർണഹ് ശെരി ആണ്. പഷെ കൈഞോല്ലം ഫൈനല്ല് എമ്പാപ്പ കാട്ട്യത് പർണോരു മേജിക്കാണ് കാര്ണം അവൾ അത്രയും പ്ലേയേഴ്സ് കളിക്കുമ്പോ മൂന്ന് ഗോളാണ് എംബാപ്പയുടെ വക ഫൈനല്ല് കിട്ടിയത് രണ്ട് പെനാൽ റ്റി ആണേലും ഒരു ഗോൾ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഫ്രാൻസ് ആരാധകനാണ് എഹ് ഫ്രാൻസ് ആരാധകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ ഗോളും അതാൺല്ലോ. അതെ എമ്പാപ്പയുടോരു ആളാണ് അയാളുടെ ഗോള്ന്ന് പറയുമ്പോ അന്ന് ആ ഫൈനല്ല് അടി ച്ച ഗോള് എല്ല മെസ്സിആണ് കപ്പ് എട്ത്ത്ക്ക്ണെങ്കിലും അതില് ഏറ്റവും കളിച്ചത് എം എമ്പാപ്പ ആണെന്നാണ് എല്ലാവരും പറയ്ണെഹ് മെസ്സി ആരാധകർ പോലും ഞങ്ങളവടെ അധികും മെസ്സി ആരാധകരാണ് ഞാനോ ള്ളൂ ഞാനും പിന്നെ രണ്ട് മൂന്നാല് ചെക്കമാരു ഉള്ളു ഇവടെ ഫ്രാൻസ് ഓല് ഏഹ് ഏ ഹ് മെസ്സി പറയ്ണ്ട് ആ മെസ്സിക്കാര് പറയ്ണ്‌ണ്ട് ഓ ഞങ്ങളാണ് ഞങ്ങള ആണ് കപ്പെടുത്തെങ്കിലും പഷെ ഫൈനലി എമ്പാപ്പ കാണിച്ച മാജിക് ഔട്ക്ക് എത്തൂല ന്നാണ് മെസ്സി ഫാൻസ് ഒക്കെ ഞങ്ങളെട് തന്നെ പർണീനത് അപ്പൊ അത്രക്കാണി. ഇപ്രാവശ്യം ആകാംക്ഷയാണ് നിങ്ങൾക്ക് പിന്നെ ജെ ലജൻട്രി പ്ലേയേഴ്‌സ്ണ്ടായിട്ട് ഇങ്ങക്ക് അഞ്ച് വേൾഡപ് പ്പ് കിട്ടി ഏഹ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങക്കും മൂന്നെണ്ണം ണ്ടാവഡ്യെണ് പക്ഷെ ഒരു കാരണ വശാൽ അൻക്ക് കിട്ടീല്ല.
അതെ. ഇങ്ങള്പർണമായ്രി തന്നെ നൈമർന്ന് ഏറ്റവും മനോഹരമായ സ്കിൽസും ഡ്രിബ് ഡ്രിബ്ലിങ്ങും കാണിക്കുന്ന ഒരു താരങ്ങളിൽ ഒരാളാണെന്ന് നെയ്മർ നെയ്മർന്നെ അങ്ങനെ തള്ളിവിടാനോന്നും പറ്റില്ല കയ്ഞ്ഞ വേൾഡ് കപ്പിന തോണു കൊറെ പ്രാവശ്യം ബ്രസീൽന്റെ കാല് വേദന എന്താന്ന് ച്ചാ വെല്ല്യ പ്രശ്ന്നോന്നുല്ല്യ എന്നാലും നെയ്മറു എന്താ ഉയർത്തെണീക്കും ന്നാണ് എല്ലാരുടെയും ഏഹ് ഒര് താല്പര്യം എന്താന്നച്ചാ നെ ഓരോ ഫാൻസിനും ഓരോ ഇതാണല്ലോ. ഇപ്പൊ നമ്മുടെ എന്താ നിങ്ങൾ പർണമാരി അഞ്ച് ഏഹ് കപ്പ്ടുത്ത ഒരാളു കൂടിയാണ് നെയ്മറ് നെയ്മർ അങ്ങനെ തള്ളി വിടാനൊന്നും പറ്റില്ല എന്താന്ന് ച്ചാല് ഇപ്പൊ ഞാൻ പർഞ മായ്രി നെയ്മർണെ പ്പ എല്ലാർക്കും വല്യ നല്ല ഫാൻസ് ല്ലത് മെസ്സി റൊണാൾഡോ ആണ് അങ്ങനെ എന്നാണ് എന്റെ വിശ്വാസം എന്നാലും ഏഹ് ഇവരെക്കാളും മികച്ചത് ഏഹ് കൊർച്ച് നെയ്‌മറാ ന്ന് എനിക്കൊരു തോന്നല്ണ്ട് എന്താണ് നിങ്ങളെ അയിപ്രായം?
ആഹ് അതങ്ങൻതന്നെണ് താങ്കൾ പർണത് മികച്ചത് നെയ്മറാണ് എങ്കിലും പക്ഷെ അവൻക്ക് അവൻക്ക് ഈ പരിക്ക് ഇല്ലാതെ കളിക്ക കളിക്കുകയാണെങ്കിൽ ഏഹ് അവന്ന് വേൾഡ് കപ്പ് ഒറപ്പാണ് കാര്ണം അവന്ന് അവന് കാട്ടുന്ന ഓരോ മായ ജാലങ്ങള് കാണം സ്കിൽസ് അള് പറയാ പറ്റൂല്ല അത്രക്കു ആണ് അവന്റെ ഓരോ ഓരോ ട്രിബിളിങ്ങും ട്രിബിളിംഗ് പല ഏഹ് ഡിഫണ്ട്രകളീം മറികടന്നാണ് അവൻ പോകുന്നത് ഞാനൊരു ഡിഫൻണ്ട്രാണ് മറിച്ച് കാരണം അവന്റെ ഡട്രിബ്ളിങ് കണ്ടാൽ ഞാനും എനിക്ക് തോന്നും ഇവനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കളിക്കുന്നത് ഞാ ഒരു ഡിഫൻഡർ ആണെലും അവന്റെ അവന്റെ ഫോർവേർഡ് കളി കണ്ടിട്ട് എനിക്ക് തോന്നു അപ്പൊ ഇപ്രാവശ്യം ബ്രസീല് കപ്പ അടിച്ചാൽ താങ്കളുടെ അഭിപ്രായം എന്താ കരാം
ഓ അടിപൊളായിരിക്കും ബ്രസീൽ ഫാനൊക്കെ ഇങ്ങട്ട് തുള്ളിചാടൂലെ പിന്നെ അടിപൊളിയാക്കും ഞങ്ങളെന്തായാലും ഒരു പാർട്ടി വെക്കും നെയ്മറ് ജയിച്ചാ പിന്നെ നമക്ക് പറയേണ്ടല്ലോ വണ്ടി നമ്മക്ക് ഇഷ്ടപ്പെട്ട താരം ഏഹ് ജയിക്കുമ്പോ നമ്മക്കറിയാലോ എന്താ അതില് വല്യ സന്തോഷം പിന്നെ കൊട്ടായിരിക്കും പാട്ടായിരിക്കും അത് ഏത് താരട്ടോ ഇനിയിപ്പോ എന്റെ താരന്നല്ല വേറെല്ലോല് അപ്പൊ നിങ്ങള് എംമ്പാപ്പ ആണല്ലോ അപ്പോ ഏഹ് എംമ്പാപ്പ ജയിച്ചാൽ നിങ്ങള് പാർട്ടി ഉണ്ടാക്കി അടിപൊളിയാക്കുവല്ലോ അതേമാരി തന്നെ ഞങ്ങളും നെയ്മറ് ജയിച്ചാ പിന്നെ പറയണോ ഞങ്ങള് പടക്കം പൊട്ടിച്ചലായി കേക്ക് മുറിക്കലായി അതൊക്കെ എന്തായാലും അടിമൊളക് അടിപൊളി ആക്കുന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓരോ ഫ്രാൻസിനും ഏഹ് മറ്റേ ഫാൻസിന് കുറച്ച് സങ്കട ഉണ്ടെങ്കിലും ഞങ്ങള് അ അടിപൊളിയാക്കുന്നുല്ലൊരു വിശ്വാസം എനിക്ക്ണ്ട് എന്താന്നച്ചാൽ ഏഹ് ഞങ്ങ്ക്ക് കയിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലെ ഇക്കുറി കിട്ടിയാ പിന്നെ അയിന്റെ പുലിവ് പറണ്ടല്ലോ എന്തായാലും ഞങ്ങളത് എന്താ മുതലെടുക്കും എന്താലും അടിപൊളി ആക്കുന്നൊരു വിശ്വാസം എനിക്ക്ണ്ട്
ആഹ് ഓക്കെ
പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച്ന്നാ പിന്നീട് സംസാരിക്കല്ലേ
ആഹ് അത് ശരിയാണ് എന്നാ പിന്നീട് ഒരുസം വിളിക്കാ
ഓക്കെ ശരി